ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വർത്താനം
ഉം അ നല്ല പുല്ല്‌ പറിക്കാൻ ഇറങ്ങിയതാ മുറ്റത്തെ പണിയ
ഏഹ് വാക്കി പണിയൊക്കെ കഴിഞ്ഞോ ഏഹ്
പണി ചോറും കറക്കായണ് മീന് മസാല കൂട്ടി വെച്ചണ് പിന്നെ തിരുമ്പാള്ളത് മെഷീനിൽ ഇട്ട്ക്ക്ണ് ഇനി അടിച്ചരി തുടക്കാനും കൂടെള്ളൂ അപ്പൊ മുറ്റത്തെ കുറച്ച് വെയിലായപ്പോ പ്പ ഞനിങ്ങനെ ഇറങ്ങിയതാ ഇനിയിപ്പോ അകത്തത്തെ പിന്നെ എടുക്കാലോ എന്നെരുതിട്ട് അപ്പൊ അയിന് ഇറങ്ങിയതാ അപ്പൊ അതൊക്കെ പണി നല്ലോ കാട് മൂടിണ് ന്റെ മ്മാനോട് റഞ്ഞു ഞാൻ ഇങ്ങളെ വയിറ്റ് ചെയ്ത് നിക്കാ നിങ്ങള് വന്നിട്ട് കാടൊക്കെ വെട്ടാന് പറഞ്ഞീന് അപ്പൊ ന്റെമ്മ ന്നോട് പറയാ ഇന്നെ കാത്ത് നിന്നാണ്ട് മനുഷ്യന് മരണം പ്പളാ വര അറില പേരിം കുടിം നന്നാക്കാഞാ മനുഷ്യന്മാര് പറയും പെണ്ണുങ്ങളെ പറയ പർഞ്ഞു
ആ ആഹ
പുല്ലൊക്കെ പറച്ചാ മടി ആണുപ്പൊ
ആഹ് അങ്ങനെ മുറ്റത്ത് മുളച്ച്താ ആഹ്
മുച്ചത്ത് നറയേ മൊളച്ചത് മണ്ണാണ് മുറ്റെ അപ്പൊ പിന്നെ പെട്ടെന്ന് മൊളെക്കോലോ കല്ല് ഇതന്നല്ല സാധാരണ അവിടെ ന്റെ വീട് ട്ടില് മറ്റ ചെറിയ കല്ലിട്ടക്ക മുറ്റത്ത് ന്നാ തന്നെ ഇഷ്ടം പോലെ മുളക്കണ്ട് ഓൽക്ക് ആഹ് അപ്പൊ പിന്നെ ഓൽക്കിന്ന ഓൽക്ക് ഏഹ് അന്നത്തന്നെ ഇഷ്ടംപോലെ പുല്ല ഓൽക്കൊക്കെ
ആഹ് ഇണ്ടാവും ആഹ്
ക്കൊന്നും പ്രയാസല്ല
ഏഹ്
മ്മക്കെ പറച്ച് വൃത്തിയാക്കും മ്മാക്കു അങ്ങനെ പുല്ല് കാണാനൊന്നും ഇഷ്ടല്ല
ആഹ്
ഇച് ഇഷ്ടന്നു ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നെ മടിയണേ മടിച്ച്ക്കാണ് പറിച്ചുണ്ടാക്കണ്ടേ അപ്പന്ന് രാവിൽ തന്നെ ഇറങ്ങിയത വേഗം കുട്ട കുട്യള് പോയപ്പോ തന്നെ ചോറും കൂട്ടാനും പരിപാടി യ്ച്ചകാണ്ട് രാവിലെ തന്ന ഇതിന്റെ പിന്നാ പാറകളൊക്കെ ഇന്നോളം വൽപ്പത്തി വളർന്ന്ക്ക്‌ണ്.
ഹേ ഹേ ഹേ
വെട്ടല്ലാതെ ഞാം പാനോട്ർഞ്ഞീനി ഈ കാട് വെട്ടുണ ആളോട് ഒന്ന് പറയണ്ടി വെട്ടാനൊക്കെ പറഞ്ഞിട്ട്. ഉപ്പ പറ
ഏഹ് ആഹ് ആഹ് ഏഹ്
ലെന്തിനാ വേട്ടണ്. ഓള് വെട്ടാണെങ്കി പൈസ കൊട്ക്കണ്ടല്ലോ. ഹ ഹ ഹ
ഏഹ്
അത്തറീം ലാഭല്ലേ കരുതിയിട്ടുണ്ടാവും.
പിന്ന ഏഹ്. ന്റെ പ്പീംഅങ്ങന തന്നെ പറയാ. പത്ത്രപ്പ്യടെ ലാബണ്ടോക്കുള്ളു. ആഹ്
ആഹ് ബടുത്താളങ്ങനെ. അമ്മോശക്ക. ക്കതൊക്കെ ഒരിത.
ഏഹ് പിന്ന ഉം പിന്നെ നേരം വെയ്കിയാണ്ട് ചോറെയ്പ്പൊക്കെ.
ഏഹ്
നേരം വെയ്കി വന്നിട്ട് ചോറൊക്കെ വെയ്ക്യ.
ഏഹ് അങ്ങനെന്നുല്ല. പൈച്ച്മ്പ തിന്നും ഞാന് സമയം നോക്കൂല. എപ്പളാണോ പൈച്ച്ണ് അപ്പോ തിന്നും. അയിനി പന്ത്രണ്ട്ണി കാണെങ്കി പന്ത്രണ്ടണിക്ക്ന്നും പന്ത്രണ്ടരക്കാണെങ്കി അങ്ങനെ ടൈം മൊന്നുല്യ. അങ്ങനെ തിന്ന എപ്പളാണ് ബൈവെഷപേരണ്. അപ്പോങ്‌ തിന്നും. അപ്പൊ മുമ്പ് പിമ്പൊന്നും നോക്കാ നേരണ്ടാവൂല. അപ്പൊ വേന്ന് കഴി ഇപ്പൊക്കെ പിന്നെ റോട്ടിന്ന് കേറി ചെൽപ്പം ആഹ് ഞാൻ തന്നെള്ളൂ. കുട്യളൊക്കെ പോയീ. ഒറ്റൊന്നുല്ല. ഉപ്പ റോട്ട്ക്കോയി. ഞാ മാത്രേള്ളൂ. ഇഞ്ഞി പ്പ ഇന്റത ഇന്റെതെല്ലാം കഴിഞ്ഞ്. ഞാൻ കുൾച്ച് കേറ ഹസ്ബൻഡ് വണ്ടിയിലാണേ. വണ്ടീ പെയ്ക്ക്ണ്.
ആഹ്
ഹസ്ബന്റ് വണ്ടി പോയിക്ക്‌ണറിയാ. ഇതിനാ വരുമ്പളല്ലേ. അഹ്പ്പൊ ന്ന് വരൂല. ഇന്ന് ലോഡാവ്ണൊള്ളു. രണ്ടൂസം കയ്യും. എന്തായാലും. ഉം ആഹ് കഴിഞ്ഞിട്ടേ വരുള്ളൂ പർഞ്ഞ്ണ്.
ആഹ്
വണ്ടി പോയതല്ലെ. നമ്മള് കേർണ സമയത്തൊന്നും എർത്തൂലല്ലോ. ഉം അങ്ങനെണല്ലോ. ഓല് പോയാ പി ന്നെങ്ങനൊരു തുണ്ട്.
അഹ് ആഹ്
അവിടെന്താ കുട്ടികളൊക്കെ പോയീലേ. പോ കുട്ടികളൊക്കെ പോയീലേ. കുട്ടികളൊക്കെ പോയില്ലേ യ്ക്കാ.
അഹ് ആഹ് ദൂരെ ആഹ് പോയീണ്.
ഏഹ് പെയിക്കണോ.
ആഹ്
ചെല്ത് മുറിയിണ്ട് വാക്ക്കള് മുറിഞ്ഞ് കേക്ക ഉം ഇപ്പ അല്ലേലും എല്ലാർക്കും മൊത്തത്തിലൊരു പ്രശ്നണ്ട്ലേ നെറ്റിന്റെ
ആഹ് ആഹ് റെയ്ഞ്ച്ന് ഇപ്പ ഈ മയായിട്ട തോന്ന്ണ്ട് ആഹ് ആഹ് മയആയാ പിന്നെ അങ്ങനെ ഉം ഉം
അതന്നെ എല്ലോ എവുടിം റെയ്ഞ്ചില്ല റെയ്ഞ്ച് പ്രോബ്ല
ഉം ഇന്ന്പ്പോ മഴക്കൊറച്ച് കൊറവ്ണ്ട് ഇന്ന്പ്പോ പെയ്ത്ട്ട്ല്ല ഇപ്പൊ മീൻ കിട്ടിണ് ഞ്ഞ് അത് ക്ക മീൻ കിട്ടി ഇഞ് പ്പത് കറി വെച്ചിട്ടാണം ഇപ്പ കിട്ടിട്ടൊള്ളു
ഏഹ് ഇ ക്ലീൻ ചെയ്യും വാണ്ടേ
ആഹ് ബൻ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ്ണ്‌ തൊടക്കലും തിര്മ്പലും ഒക്കെ കഴിഞ്ഞ് സ്ഥലല്ല
ഏഹ് ഏഹ് ഒക്കെ റെഡി ആക്കാണ്ട്ല്ലേ
ആഹ് ആഹ് ഞ് അതും കൂടിയൊള്ളു ബാക്കിയൊക്കെ ആയി ചോറും കറിയൊക്കായി
അയ് ഏഹ്
മീൻ പരിവാടിം കൂടിയൊള്ളു
അത് ശെരി
അങ്ങനെ കുത്തിർന്നതാ മീനായ പ്പോ ഇപ്പ നേർത്തെ കിട്ടും മീൻ വണ്ടി വന്നീന് മുമ്പ് കൂടെ അത് പ്പോയിം ചെയ്തു ഞാ ഇവനെ ആക്ക്ണ തെരക്കില്ലേ
പെട്ടെന്ന് കിട്ടാണെങ്കി പരിവാടി പെട്ടെന്ന് കഴിയും നേരം വൈ കുന്തോറും നമ്മളെ പരിവാടി അങ്ങോട്ടും ഇണ്ടും വൈകും ചെയ്യും അതാണ്
ഉം
ഇന്ക്കും തന്നെ വേം കിട്ടണം ഇല്ലെങ്കി ഞാ പറയാ കിട്ടിട്ടില്ലേം മാണ്ടില്ല്യ നേരം വൈകാല് കിട്ടാതക്ക നല്ലത്
ഉ
കിട്ടിണിം വേം കിട്ടാറി അപ്പൊ തിന്നിട്ടില്ലോലും വാണ്ടിലാ തോന്നാണ് നേരം
ഏഹ് ആഹ്
ഇതേമാരി നേരം വൈകി കൊട്ന്ന്ട്ട് ഞാ പറഞ്ഞു ഇതാ ഞാ പറഞ് ഇഞ്ഞ് ഇഞ് ഇവടെ പോകുമ്പോ വാങ്ങിച്ച് കിട്ടേന്ത് ഇല്ലങ്കിലോ ഇവര് നീച്ച് ഇവരെ കൂളി കഴിഞ്ഞ് ഹസ്ബന്റ്ള്ള സമയത്ത് എല്ലാം കടാക്കും പോലെ കൊണ്ടൊവൊളളു കൊണ്ട്രൊള്ളൂ ഞാ പറഞ്ഞു ഞാ നേരം വൈകിയ ഞാൻ നന്നാക്കൂലട്ടോ ഞാന് ഞാ വേം കഴിഞ്ഞ പ്രാവിശം കൊടുന്ന് അങ്ങനെ കൊടുന്നപ്പ പന്ത്രണ്ടരക്കൊക്കെ കൊണ്ടന്ന് ഞാ കുളി കഴിഞ്ഞ് കേറി ഞാൻ പറഞ്ഞു അത് നിങ്ങളെതാലും കു ച്ച്ട്ട്ഇല്ലല്ലോ അത് റെഡിയാക്കി ക്കാളി ഇന്ക്ക്ഞ്ഞ് വെച്ച പറഞ്ഞു ഇങ്ങക്ക് വാശ്ശാണ് അങ്ങനെണ് കൊണ്ടന്നന്ന്ട്ട് ഇങ്ങനെ നൊക്കെ പറഞ് ഇന്നോട് ഉം കപ്പ പറഞ്ഞാല് പിന്നെ ഇക്ക് മീന് കയ്യ്മലാക്കാ വയങ്കര മടിയാ ആക്കേ സമയൊക്ക ഇണ്ടായിനി ഇപ്പ ഇന്ക്ക് ഇഷ്ടല്ല ആഹ് പിന്നെ പറ്റൂലാറ്യ
ആഹ് ആഹ്
തൊട്ണോട്ത്തൊക്കെ പിന്നെ ആ ഒരു സ്മെല്ലേക്കാരം
ആഹ് അതാ അക്ഷെ മാണച്ചു പോയി അതോണ്ട് ഇന്ന് മത്തിയാ കിട്ടിയത് ഇക്ക് ആലോയ്ച്ചുണ്ട അത് നന്നാക്ക്ണത് ഞാ ഞാൻങ്ങ ഉം ആഹ് ഞാ പോയി വാങ്ങിക്കൊണ്ടന്ന
ആഹ്
ഞാൻ ഓനെ അംഗനവാടിൽ ആക്കിയാണ്ട് പിന്നെങ്ങനെ വാങ്ങാട് പോന്നു
വേ വാങ്ങിപ്പോരും ഉം എത്ര കിലോനൊക്കെ വെലണ്ടോ?
ഇരുന്നൂറ്റി അയ്മ്പത് മത്തിക്ക് ഒക്കെ ഇരുന്നൂറ് ആ ഇര് ക്കെ ഇരുന്നൂറ്റി മേല
ഇരുന്നൂറിന്റെ പുറത്താണ്
ഉം പൊർത്താ ഇപ്പൊ കൊറവൊന്നുല്ല ഒക്കെ കൂടുതലന്നെ
ഇന്നാല് മീൻ ഇല്ലാഞ്ഞാല് പറഞ്ഞയ്രി ഇസിലാമ്ന്ന് പുറത്താലേ
ആഹ് ത്ന് ചോറ്ന്നാൻ തോന്നൂല
ത് വരാൻ തന്നെ തോന്നൂല അടുക്കളെക്ക്ണ്ടല്ലോ ഇന്ന് പ്പോ കൂട്ടാൻ ഇല്ലല്ലോ പോണ്ട ആഹ് ഒരു മൈന്റ എല്ലാർക്കും ഇണ്ടത്
വരാൻ തന്നെ തോന്നൂല്ല അറയ്യാ
ഉം ഉം
അയ്ശരി ഉപ്പേരി എന്തേലും ഇണ്ടോ?
ആഹ് ഏഹ് ഇന്ന് പയറ്ണ്ട് വെക്കാം ആഹ് പയറ്ണ്ട്
ഏഹ് ഇവടിം പയറാന്ന് ഇവടെന്ന് പയറ് തക്കാളി താളി പ്പ് അടാറ് ക കറിയാണ് വേഗം ഇങ്ങട്ട് എറങ്ങാൻ വേണ്ടിക്കാണ്ടേ പിന്നെ ഇവടുത്തെ ഇപ്പാക്കോരു പ്രശ്നണ്ട് കഞ്ഞിവെള്ളം താളിച്ചതായാലും ഇഷ്ട്ടാണ് കൊഴപ്പല്ല എരച്ചക്കറി വേണം അങ്ങനെ നിബന്ധനകളൊന്നുല്ല ആഹ് ഒരു കാര്യത്തില് ഞാൻ പറയാ ഒരു പ്രശ്ന ന്നുല്ല ഇന്റെറ ഇമ്മ എപ്പളും പറയും ഓരോരോ വാപ്പാര് കണ്ടില്ലേ അത് വേണം ഇത് വേണം വൈകുന്നേരം ച പ്പാത്തി അതൊന്നുംപ്പങ്ങക്ക്ല്ലല്ലോ അറിം അങ്ങത്തെ ബുദ്ധിമുട്ടൊന്നുല്ലട്ടോ ചോറന്നെ തിന്ന അതന്നെ മ ചോറന്നെ ഒക്കെ കഴിച്ചല് അങ്ങൻത്തെ പ്രശ്നന്നും ഇത് വരെ ഇണ്ടായിട്ടില്ല
ഉം ഇന്റോടൊക്കെ വൈകുന്നേരം അയാതെടങ്ങും ചപ്പാത്തി പരിപാടി ഇപ്പക്ക് ചപ്പാത്തി തന്നെ വാണം
ടി ടി വി കണ്ടിരിക്കുമ്പോ ആദ്യൊക്കെ ഇപ്പ ഒരു ര
ഹലോ
ഹലോ
ഹലോ റൈയ്ഞ്ചേ അവിടെ ഇവടെന്നറീലന്ന ല്ലേ റൈഞ്ചിന്റെ പ്രശ്നം നല്ലോ ഇണ്ട് ഉം മുറിഞ് കേക്ക കാ അതന്നേ അയ്ശരി കുളിക്കാനൊക്കെ ഇണ്ട്ലെ തിരുമ്പ തിരുമ്പല് മിഷിൻല് ഇട്ടതോണ്ട് അതില്ല
ഞാൻ പിന്നെ ഇന്നലെ ഫുള്ള് മിഷിൻ ഇന്നലെ ഇതേമാതിരി കുറച്ചൊന്ന് വെയിലറച്ചീനി അപ്പൊ ഫുള്ള് മിഷിനിലിട്ട് ഇഞ്പ്പോ ഇന്നത്തെ പിന്നട് കല്ലുമന്ന് വേണ്ട് തിരുമ്പേ അത് നാലണല്ലേ ഒള്ളൂ ച്ചാണ്ട് കല്ലുമന്നങ്ങട്ട് തിരുമ്പി
ആഹ് ആഹ് ആഹ് അയ്ശരി
ഉം
കല് കുട്ടിൻ്റൊക്കെ ചിലപ്പോ കല്ലുമ്മല്ടല്ണ്ടട്ടോ ഓൽതൊക്കെറഞ്ഞ ചിലപ്പോ മൂത്രക്കെണ്ടാവും പറയാൻപറ്റ റ്റൂല ഒന്നായിട്ട് ഇടാൻ പറ്റൂല ഓല് മൂത്രൊഴിച്ച്കാണ്ട് കയറ്റണതല്ലേ ഉം ഉം
അങ്ങനെ ഓന്റെ വേർത്തന്നെ തിരുമ്പല് അങ്ങനവടിയിലകുമ്പോ പിന്നെ
ആഹ് ഒരു ഇതേ പോലെ തന്നെല്ലല്ലേ അവിടെ ഇവടെും പോയിട്ട് ഇരിക്കുന്നു മുത്രോയിച്ചും തേച്ചും തേമ്പും പറയാൻ പറ്റില്ല
ആഹ് എന്നിട്ട് കഴിഞ്ഞോട്ട് പുല്ല് പറിയൊക്കെ
കൊറന്ന് കൊറച്ചിടുക്കണള്ളൂ ഞ്ഞി ബാക്കി കുറച്ച് പിന്നെ കുട്ടികളെ സമയത്ത് രഴിവുള്ള സമയത്ത് ഓലോട് കൂടാൻ പറഞ്ഞ ഓൽക്ക് മടിയാണ് പിന്നെ എന്നാ ശരില്ലേ പിന്നെ വിളിക്കാം
പിന്നെ വിളിക്കണ്ട്